ഹലോ
ഹലോ
ആകേൾക്ക്ണല്ലേ...
ആകേൾക്കുന്നുണ്ട് എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ
ഒക്കെ സുഖായിട്ട് പോണു പിന്നെ എന്താ ഇന്ന് മഴ രാവിലെ ചെറുതായിട്ട് പെയ്തിന്നു ഇപ്പ ഇല്ലാ
ബ്ടെ നല്ലൊരു മഴ നല്ല ശക്തമായ മഴ വരുന്നുണ്ട്
ആഇവിടെ ഇപ്പം കൊറച്ച് വെളിച്ചം വെച്ചിണ്
ഓ ഇവിടെ നല്ല കാർമേഗംക്കൊക്കെ മൂടിയണ്ട് ഇരുണ്ട് വരിക.
ഉം.
ഭക്ഷണൊക്കെ കഴിച്ചോ.
കഴിച്ചിട്ടില്ല ഉണ്ടാക്കി വച്ചിട്ടുള്ളൂ.
ഓ ഇന്ന് സ്പെഷ്യൽ എന്തയ്രുന്നു.
സ്പെഷ്യല് മുരിങ്ങന്റെ കറിൻണ്ട് സ്പെഷ്യല ആയിട്ടൊന്നുല്ലാ.
പിന്നെ ബീഫിന്റെ വെരറ്റിയേത് ഇണ്ട്. ചോറും അതന്നെ മ്
കുക്കിംഗ ഒക്കെ ങ്ങള്ളെ ന്നായിരിക്കും ല്ലേ.
ഓ നമ്മള്ളെന്നെ മക്കളൊക്കെ പഠി ക്ക പോയി സ്കൂൾക്ക പോയ്.
ഓ ഹയർ സെക്കൻഡറി സ്കൂള്ളാ യിരിക്കുല്ലേ.
മക്കളോ അല്ല ചെറുതും വലുതൊക്കെ ഇണ്ട് ഒന്നിലുണ്ട്, അഞ്ചിലുണ്ട് പിന്നെ ഡിഗ്രിക്ക് പഠിക്കണതുണ്ട്. അങ്ങനെ എന്താ അവിടെ എന്താ മക്കളൊക്കെ ഉണ്ടോ അല്ലാ പഠിക്കാണോ.
ഞാന് വർക്ക് കഴിഞ്ഞോണ്ട്ക്കാണ് കുട്ടികളൊന്നും ആയിട്ടില്ല ന്നെ
ആ ആ ശരി പിന്നെ എന്താ പിന്നെ പ്പ ഓ. രാവിലെ പുട്ട്യ്നി പുട്ടും കടല കറിയും. ഉം. പിന്നെന്താ അവിടെ വർക്കൊക്കെ എങ്ങിനെ ആ കൊഴപ്പില്ല എന്തെങ്കിലൊക്കെ ലീവ് ഇണ്ടാവുമ്പോ മക്കൾക്ക് സ്കൂളില്ലാത്ത സമയത്തൊക്കെ കെ അങ്ങനെയൊന്നും പോവലില്ല എടക്കൊക്കെ ഇപ്പൊ വല്യ പെരുന്നാക്ക് ഒരോന്ന് പോയിനി ഫാമിലി ആയിട്ട്
ഓ ഓ
അവിടാരാ വീട്ടിലൊക്കെ
വീട്ടില് എല്ലാരുണ്ട് കാക്കാരുണ്ട് താത്താരുണ്ട് അനിയനുണ്ട് ബാപ്പ ഇപ്പണ്ട് ഇമ്മണ്ട് എല്ലാരുണ്ട്
ആ ആ
കൃഷി ക്കെ ഇള്ള വീട്ടിലുണ്ടോ
കൃഷി ല്ല കൃഷി ആ അങ്ങനെ ണ്ട് ചെടീണ്ട് ചെറുതായിട്ട് പച്ചക്കറിയൊക്കെണ്ട് ഇങ്ങനെ ചീര, മുളക്, കറമൂസ്. സ പിന്നെ മുരിങ്ങയിലണ്ട് പിന്നെ ചീരാ പറങ്കി മൊളക് അങ്ങനെ വൈതനണ്ട് അങ്ങനെ ചെറുതായിട്ടൊക്കെങ്ങനെ നമ്മളെ വീട്ടിക്ക് ആവശ്യത്തിനൊക്കെങ്ങനെ ഒന്നും ഇല്ലാത്തപ്പം കടക്കാന് കറിവേപ്പില അങ്ങനൊക്കെണ്ട്
ഓ അതെ അതെ അതെ നിങ്ങള് പൊറത്തേക്ക് കൊടുക്കല്ണ്ടോ
ആ ഔ ഇല്ല അയിന് മാത്രൊന്നില്ല
ഓ വീട്ട്ത്തെ ആശ്യത്തിന് മാത്രല്ലേ
വീട്ടിലെ ആവശ്യത്തിന് മാത്രം
ആ അതെ ല്ലെ
ഞമ്മക്ക് ആ മുളകൊക്കെ വാങ്ങല് ഇല്ല ഇവിടെന്നെ ഇണ്ട് മ് ല്ലാം ആ ആ ഞാനന്നെ ഞാനും മക്കളൊക്കെ പോകുമ്പോ ഫ്രീ ആയി നിക്കുമ്പോക്കെ അങ്ങനത്തെ ഓരോ പണിടുക്കും ഓല് പോണോളം പിന്നെ ഓലെ വൈതലേ ഇണ്ടാവും പിന്നെ ഓല് പോയിട്ടാണ് വീട് ക്ലീന് ആക്കലും അങ്ങനെ അലക്കലും തിരുമ്പലും ആയിട്ട് ടെങ്ങനെ ഫോണ് മലും നോക്കും കൊറച്ച് ഫോണ്ട് അവിടെ അങ്ങനെ എന്തള്ളേ ചെടിയൊക്കെ ഉണ്ടോ
ഇവിടെ ഇപ്പ അങ്ങനത്തെ വെജി റ്റബിൾസിന്റെറെ ഐറ്റംസ് ഒന്നുല്ല നമ്മൾ കഴിഞ്ഞ മുമ്പത്തെ കൊല്ലം അങ്ങനെ കുയിച്ചിട്ടീനി മഞ്ഞള് ഇഞ്ചി ഈ മഴൊക്കെ ആകുമ്പോ അതിന്റെ തുടക്കത്തിൽ തന്നെ നമ്മൾ കുയിച്ചിടല്ലോ
ആ ആ ആ മഞ്ഞള് ഇഞ്ചിഒക്കെലേ ആ ഇവിടെ പിന്നെ ഈ മ ഇതൊക്കെ ഈ ഇതുണ്ടല്ലോ പന്നി വരും എടക്ക്
ആ
നല്ല ശല്യാണ് കാവൂത്ത് ചേമ്പ് അപ്പൊ പിന്നെ വല്ലാതെപ്പ ഉണ്ടാക്കല്ല അതൊക്കെ ഇണ്ടായിനി കൊറച്ചൊക്കെ നമ്മക്ക് ഉപയോഗിക്കാനൊക്കെ കഴിഞ്ഞ പ്രാവശ്യം പന്നികള് വന്നിട്ട് മുയുവൻ നശിപ്പിച്ച് അപ്പൊ പിന്നെ ഈ പ്രാവശ്യം വല്ലാതെ മെനക്കെട്ടില്ല ആ നല്ലോണം കേടു വരുത്തി പോവും ഒക്കങ്ങട്ട് മ് പിന്നെ ഒക്കെങ്ങണ്ട് എടുത്തിട്ട് കേടെടുത്തിട്ട് പോകും
ആ അതെ അതെ അതെ ചക്കി മാങ്ങി അങ്ങനെയൊക്കെല്ലേ
ഒക്കെ ഇണ്ടായിനു ഇപ്പ പിന്നെ ഏകദേശം ഒക്കെ തീർന്ന്ണ് ചക്ക മാങ്ങ ഉണ്ടായിനീ വേ ക്കൊക്കെ ഒക്കെ കഴിഞ്ഞ് ചക്കപ്പൊ ലാസ്റ്റ് ഇന്നലെ കൂട്ടാ വച്ച്നു
ഓ കൂട്ടാനൊക്കെ ഇഷ്ടള്ള ആളാണോ
ആ ഇഷ്ടാണ് മക്കൾക്കൊന്നും ഇഷ്ടല്ല പിന്നെ നമ്മളന്നെ ഇങ്ങനെ വെക്കും തിന്നു മ മക്കക്ക ഒന്ന പിന്നെ അത്ര പച്ച ഇഷ്ടാളക്ക് കുറച്ച് ചൻ ചൻച്ചത് പഴുത്തതും പിന്നെ പച്ച ഇരിഞ്ഞിട്ട് കൊടുത്ത അതങ്ങനെ തിന്നു പിനെ ചക്ക വർക്കും ചല് പക് കൂട്ട് വരുമ്പോ വർത്താല്ക്ക് തിന്നും അങ്ങനൊക്കെ തിന്നും കൂട്ടാൻ വെച്ചാൽ തിന്നുല്ല
മ്മ്ഹ്
ഇാണ് മക്കൾ പിന്നെ സ്കൂൾട്ട് വരുമ്പോ എന്തെങ്കിലും ഒന്ന് വേണല്ലോ അപ്പൊ അങ്ങനെ എന്തെങ്കിലെക്കെ ഉണ്ടാക്കും
ആ അതെ അതെ അതെ അതെ
അ അപ്പല്ല വശപ്പ് ഉണ്ടാവും സ്കൂൾന്ന് സ്കൂൾക്ക് ചോറ് കൊണ്ടോവല്ല അവിട്ന്നനെ വാങ്ങല സ്കൂൾനന്നെ അപ്പൊവൽ വൈകുന്നേരം വരുമ്പോ നല്ല വെശ്പേക്കല്ലോ അപ്പൊ എന്തെങ്കിലെക്കെ ഇണ്ടാക്കിനെയിണച്ചും ഇപ്പൊ ഒന്നുല്ലകി രാവിലക്കെ കടിണ്ടാവും ബാലൻസ്ള്ള ഒക്കെ അതൊക്കെ കൊടുക്കും അങ്ങനെ പിന്നെ വേറെന്താ
വ വേറെ എന്തൊക്കെയാ വിശേഷങ്ങളൊക്കെ
അങ്ങനെ പോവണ്ട് അവിടത്തെ വിശേഷ ഷന്ത
ഇവിടത്തെ വിശേഷം ഒക്കെ നല്ലത്
ഉം നിങ്ങൾ ട്രിപ്പക്കെ പോവൽടെ ഫാമിലി യെട്ട്
ഞങ്ങള് ട്രിപ്പൊക്കെ പോകാറുണ്ട് ഇപ്പ മഴ ആയിട്ട് കുറച്ച് ഇതാക്കിയച്ചെ ഞങ്ങള് ചെങ്ങ ചെങ്ങാഴ്ചളക്കെ ആയിട്ട് ഇപ്പടുത്ത് പോണന്നൊക്കെ വിചാര്ച്ചിലനെ അയിൽമഴ ഴ ചതിച്ച്
ആഹ്
മഴ ആയയെണ്ട് പിന്നെ പുറ്ത്ത്ക്ക് അറങ്ങാൻ കയ്യാത്തോണ്ട് പിന്നെ പോയില്ല
നമ്മള് പോയി എൻജോയ് ചെയ്യണങ്കിൽ അല്ല ഇത് വാളെ പുറത്ത്ക്ക് അറങ്ങാൻ പ്പോ ഭയങ്കര അപകടണ്പ്പ എല്ലോട്ത്തും ഇനി സ്ഥലങ്ങള ക്കെ
ആഹ് അതെന്നെ അതെ
ഒക്കില് പെട്ടാണ്ടാടും വഴുക്കി വീണണ്ടും അങ്ങനൊക്കെ ഓരോരുത്തർ ഹം
മ്മ് അതെ അതെ
ഇപവിടെ ഇന്നാല അട്ത്ത് വാർപ്പിന്റെ മോൾന്ന് ഒരാള് വീണ് ഞങ്ങളെ കുടുംബത്തിൽ
ഇപ്പന്ന് എന്താണ് നെട്ടലിന് എന്തോ പെറ്റിയണ് ചെറ്തായിട്ട്
മ്മ്
മഴ ആവുമ്പോ ഭയങ്കര പേടിയാണ് എല്ലെട്തു അ മുറ്റെ വകും എഒടുത്ത് വഴക്കും
മ്മ് നിങ്ങൾ ഒറ്റയ്ക്ക് ട്രാവലൊക്കെ ചെയ്യ്ണ ആളാണോ
ഏഹ് ഒറ്റക്കൊന്നും പോവൂല
ആഹ്
ഇന്ത ആഹ് കൂടെ വേണം ആള് ഉം
ഓഹ്
പിന്നെന്താ ഭക്ഷണം കഴിച്ചോ
ഞാനീ ഉച്ചക്കത്ത ആക്കിക്കൊണ്ടിരിക്കുന്നു പണികളൊക്കെ കഴിഞ്ഞോണ്ടിക്കാണ്
ആഹ് എന്താണ് കടി എന്താ കറിയൊക്
ചോറുണ്ട് മീനുണ്ട് വപ്പടം പൊള്ളിച്ചതുണ്ട് ബീഫ് കറിണ്ട്
ഏഹ് പല ഐറ്റം ഉണ്ടല്ലോ ആഹ് ഉം
ഇന്ന് വിരുന്നുകാരൊക്കെ കൂടുതൽ ഉണ്ടായോണ്ടേ അപ്പൊ അതിന്റെക്കെ ഓരോഇതിലാണ്
ആഹ് ആര ഉണ്ടാക്കല് ഉമ്മേ
ഞങ്ങളെല്ലാരും ഉണ്ടാക്കും ഞാനും ഉണ്ടാക്കും കൊറെ ഉമ്മാക്ക് കൂടി കൊടുക്കും
അരിയാനൊക്കെ കൂടി കൊടുക്കുലേ
അതെ അതെ
ഒക്കെ പഠിച്ചോ ഉണ്ടാക്കാനൊക്കെ
ആഹ് നമ്മള് ചെറിയ രീതിലൊക്കെ ഉണ്ടാക്കും വല്യതൊന്നും അറിയില്ലെങ്കിലും
ആഹ് ചിക്കൻ കറിഒക്കെ ഉണ്ടാക്കോ
ഓഹ് ചിക്കൻ കറി ഒക്കെ ഉണ്ടാക്കും
പിന്നെന്താ സ്പെഷ്യൽ കേക്ക് ബുഡ്ഢിങ് അങ്ങനത്തെ മ കൊണ്ടാ അങ്ങനെ മക അങ്ങനത്തെ ഇങ്ങളെ പോലത്തെ കുട്ടികളൊക്കെയാണ് ഉണ്ടാക്കണ്ടെ പിന്നെ
ആഹ് അതെ അതെ അതെ അതെ ഞാന് അങ്ങനെന്നും ഇണ്ടാക്കിട്ടില്യാ ഇതുവരെ ഉണ്ടാക്കി നോക്കണം അങ്ങനെ ഒരു ആഗ്രഹം ഇണ്ടായിന്
ആഹ് അപ്പൊ വല്ല പേടുന്ന എന്താ യൂട്യൂബ് നോക്കിയ പോരെ
ആഹ് അതെ അതെ
നമ്മുക്ക് എന്തും സാധനം ഉണ്ടെങ്കി അങ്ങനെ ഉണ്ടാക്കി ട്രൈ ചെയ്ത ഞാനങ്ങനെ എടുക്കൊക്കങ്ങനെ ഞാൻ പരേസിച്ച് നോക്കും
ഓഹ്
ചെലപ്പോക്കെ ഇങ്ങനെ റെഡി ആവും. നമ്മുടെ അടുത്ത് സാധനം വാണെന്നാ പിന്നെ എങ്ങനെ ഒപ്പിച്ച് നോക്കു ക്കും ബുഡിങൊക്കേ പുഡ്ഢിങ്ങൊക്കെ എന്റെ മക്കക്ക്‌ ഇഷ്ടാണ് ഉം
ഉം ഉം നല്ല അഭിപ്രായക്കാരല്ലേ പറയല്
ആഹ് കൊഴപ്പില്ല പിന്നെ എന്നാണ് ഒക്കെ നല്ല മധുരം പാലും അങ്ങനൊക്കെല്ലേ. ഇപ്പ എങ്ങെ ആയാലും ടെസ്റ്റ്‌ന്നെണല്ലോ
ആഹ് അതെ അതെ അതെ അതെ
സെറ്റ് ആവും വേണം നമ്മളിങ്ങനെ മെനക്ക്ടണം നാലൊക്കെ റെഡി ആവും.
ആഹ് അതെ അതെ അതെ അതെ
ചെറിയ വീട്ടില് ചെറിയ പരിപാടിക്ക്‌ ഒക്കെ ഉണ്ടാക്കണ്ട് ഏഹ് കൊറച്ചാൾക്കാർ പരിപാടിയൊക്കെ അങ്ങനെ പുട്ടിങ്ങൊക്കെ ഉണ്ടാക്കേനി
ഉം ചെ ചെടിയൊക്കെ ഉള്ള ആഹ് ഇതാണോ?
ചെടി കൊറച്ചൊക്കെണ്ട്. ഇപ്പൊ മഴയായപ്പോക്കെ അങ്ങനെ പെയ്ഞ്ഞിട്ട് പോവണ്ട്
ഓഹ് നിങ്ങൾക്ക് ചെടിയില് ഏത് ഇഷ്ടാണ് ഏതൊക്കെയാണ് ഇഷ്
ഇഷ്ടം എന്താ ക്കന്നെ പൂക്കൾ ഇടണം പക്ഷെ പൂക്കളിടണൊക്കെ ഇപ്പ ഇല്ല കേടായി പോയി. ഓ റോസ് റോസ് ഒരു സൈസ് ഇന്തായിനി അതിപ്പോ ഇപ്പൊ പൂവ് ഇടുന്നില്ല. മഴയായിട്ടാണോ എന്താ അറീല്ല
ആഹ് മഴ പെയ്താ പൂവൊക്കെ നന്നായി
ആഹ് ചീഞ്ഞ് പോണ്.
ആഹ് അതെ അതെ
ഓ ചെടികള് നല്ല മണ് മണ്ണില് കൊറ പിന്നെ വെരിക്ക് കുഴിച്ചിട്ടുണ്ട് വല്യ ചെടി ഉണ്ടല്ലോ മറ്റേ ഇലകള് പണ്ടെ ള്ള ചെടികളൊക്കെ കുറെ മഞ്ഞ അങ്ങനത്തെ കുറ റച്ചു ചെടികളുണ്ട് പിന്നെ ചെടി ചട്ടിൽ കുറച്ച് ചെറിയ ചെറിയ ഐറ്റംസ് ഒക്കെ ഉണ്ട്. ഫ്രിയായ് നിക്കല്ലേ.
ആഹ് എന്ന ശ
സമയമായല്ലോ
ആഹ് എന്നാ ശെരി ഓക്കെ.